ഹലോ
ഹലോ
ആഹ് എന്തെല്ലാ വിവരം
ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ് കേൾക്ക്ണ്ട് കേക്ക്ണ്ട് ഒന്നൂടെ ശബ്ദത്ത് പറഞ്ഞാല് നമുക്കൊന്നൂടെ വ്യക്തമായി കേക്കേര്ന്നു
അഹ് അതെ ഓക്കെ ഓക്കെ
ഉം എന്തായാലും എന്താപ്പോ വർത്താനോ പൊരെ തന്നെയാണോപ്പോ
ആഹ് പെരേൽ ഞാൻ ടർഫ് കഴിഞ്ഞ് വരാണ്
ഓ ടർഫ് രാവിലെ തന്നെ ടർഫോ
ആഹ രാവിലെ നല്ലതല്ല വ്യായാമം
അതെ അതെ നല്ല തന്നെയാണ് ഏ എങ്ങനെയാപ്പോ ചങ്ങായിമാരപ്പോ കളിക്കല അതോ ക്ലബ്ബിൻന്റെ കീയിലോ എങ്ങനെയാണ്
ആഹ് ക്ലബ്ബണ്ട് ചെങ്ങായിമാരൊക്കെ ഉണ്ട്
വിജി മറ്റേ ക്ലബിന്റെറെ കീഴിൽ ഗോൾ കീപ്പിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിനല്ലോ പണ്ട്
ആഹ കൊറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്രുന്നു
ആ മറ്റേ കളിക്കിന്റെ ടീമിലേക്ക് വരുന്നല്ലോ
ആഹ അതെ അതെ പക്ഷെ ഉം അതേതായാലും ഒയിവാക്കി
എന്താപ്പോ ഒയിവാക്കൻ കാരണം അനക്ക് ആ ഒരു മേഖലേക്ക് അങ്ങട് പോയിക്കൂടാനോ
അത് ഇപ്പത്തെ നമ്മളെ സൊസൈറ്റിന്റെത് അറിയല്ലോ സപ്പോട്ടെയൽ വളരേ കൊറാ നമ്മടേത് അതില് അവസരങ്ങൾ കുറവാന്നാണ് അവര് പറയുന്നത്
എന്ത് കുറവാണ്
അവസരങ്ങളെ
അങ്ങനത്തന്നല്ല കയറി വരല് എന്താ പറയാ ഒരു
ഉം അത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം ഓര് തരുന്നില്ല
ആ അത് ശരിയാ ഇയ്യ് പറഞ്ഞ ശരിയാണ് സൊസൈറ്റി നമ്മളെ സമൂഹ ഇമ്മള് എന്താ ഈ ഒരു വിഷയത്തിൽ നമ്മള് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല കാരണം ഓൻ കളിച്ചുനടക്കാ കൾ ഉച്ചെടക്കുന്ന മാതിരിയുള്ളു അല്ലാതെ അതൊരു അതൊരു തൊഴിലായിട്ട് ഓര് കണക്കാക്കൂല
ഉം ഇല്ല ഇല്ല
ഉം സൊസൈറ്റി അംഗീകരിക്കണെ
നമ്മള് ഉം പിന്നെ നമ്മൾ ഇവിടുത്ത നമ്മള് ലോക്കൽ ക്ലബ്സിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് സംഭവം സാലറിയൊക്കെ കുറവാണ് പിന്നെ നമ്മളൊന്നും കൂടി മെച്ചപ്പെടു ത്തി സ്പാനിഷ് അത്തരത്തിൽ നോക്കണ്ടി വരും പുറത്ത് ലീഗലാ പോയി കളിക്കേണ്ടി വരും
പുറത്തു ലീഗിലേക്ക് ഇപ്പ അവസരം കിട്ടൻ ഇപ്പ എന്താ ചെയ്യണ്ടേ
അത് നമ്മൾക്കക്കാധമി അവിടുത്തെ അക്കാധമി വന്നാണ്ട് ഇങ്ങനെ ടെയിൻ നോക്കിയാണ് ട്രെനിങ്ങക്ക നോക്കിയാണ് നമ്മളെ റിക്രൂട്ട് ചെയ്യേത് സംഭവണ്ട് അല്ലെ നമുക്ക് അവിടെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പോയി നമ്മളെ സ്കില്ല് കാണിച്ചു കൊടുത്താല് അവരർ
അങ്ങനെയ സംഭവങ്ങളല്ലേ അങ്ങനെ ഇപ്പന്നാ അങ്ങനെ ട്രൈ ചെയ്തൂട ആ ഒരു ഭാഗത്തേക്ക് അബ്രോഡ് പറ്റി
ആലോചിച്ചിരുന്ന് പക്ഷേ നമ്മക്ക് അയ്നൊക്ക നല്ല ചിലവും വന്ന സാനാണ് നമ്മക്ക് ഇപ്പോ ബാക്കിയാവും ഗവൺമെന്റിന്റെ ഭാഗത്തുന്നോ അങ്ങനൊന്നും സപ്പോർട്ടും ഇല്ല
അതും ശരിയാണ് ഒന്നാത നമ്മള് ഇ ഇതിലൊക്കെ ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യണം എഎന്നുള്ളതാണ് കാരണം സംഗതി ഒരു കളി സ്പോർട്സ് ആണെങ്കിലും ഹ് ഗവൺമെന്റ് എന്താ പറയുക ഗവൺമെന്റ് വേറേം ഒരുപാട് ഒരുപാട് കാര്യാ നോക്കാൻ ഉണ്ടാവും അതിന്റെ എടേക്കൂടെ ഈ ഒരു വിശി വിഭാഗത്തിനെക്കെ ഒരു ഒരു ടീമിനെ മാറ്റി വെക്കുക
ഉം ആ അങ്ങനെക്കെ ഉണ്ട് നമ്മള് ഇപ്പോ സ്പോർട്സ് മിനിസ്റ്ററൊക്കെ ഉണ്ടല്ലോ
ആ എന്നാ മുപ്പരി ആ ഒരു വിഷയം കൂടെ എന്താക്കണമന്ന് ഊന്നൽ കൊടുക്കുകണെങ്കിൽ എന്തേയ്യ നമ്മക്കും ഇന്ത്യ ഇപ്പ ഏ വേൾഡ് കപ്പ് കളിച്ചിട്ടില്ലല്ലോല്ലേ
ഇല്ല അത ഇന്ത്യയില ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇന്ത്യയില ഇപ്പോ ഈ നമ്മട ഈ കേരള പിന്നെ അതേപോലെ കൊൽക്കത്ത വെസ്റ്റ് ബംഗാള് അത്ര കൊറച്ച് പ്രദേശങ്ങള് മാറ്റിവെച്ചാല് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ക്രിക്കറ്റ് പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരാണ്
ശരിക്കും പക്ഷെ ആ ഒരു വിഷയം നമ്മള് ക്രിക്കറ്റ് ബ്രാന്തമ്മാരാണെങ്കി കൂടെ നമ്മൾ എന്ത് ചെയ്യല്ണ്ട് ആ ഒരു വിഷയം നമ്മൾ അശ് അത്യാവശ്യം ഉഷാറായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം ക്രിക്കറ്റില് ഈ എന്താ ഒര് ഒരു ഗോട്ട്ന്ന് പറഞ്ഞാ ഇന്ത്യന്നെയാണ് ഏഹ് ക്രിക്കറ്റിന്റെ വിഷയത്തില് കാരണം
അഥവാ ഈ ക്രിക്കറ്റ് ഇത്രത്തോളം വള വളരാനുള്ള കാരണന്ന് വെച്ചാല് അതില് കൂടുതൽ സ്പോൺസർമാരെയിനും കൂടുതൽ അവസരങ്ങൾ അതിൽ കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട്
ആഹ് ശരിക്കും അത്തരം ഒരു അവസരങ്ങള് നമ്മള് ഫുട്ബോളിലും കൂടെ കൊടു ത്ത് കഴിയാണെങ്കിൽ ചെലപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഫുട്ബോളില് നമുക്ക് മികവ് പുലർത്താം, കാരണം ന ഒരു നൂറ്റ് റ്റി ഉം മ് അയിമ്പത് കോടി ജനസംഖ്യള്ള ഒരു രാജ്യത്ത്ന്ന് ഒരു പതിനൊന്ന് പേരെ സൃഷ്ടിക്കൻ കഴിഞ്ഞാ
അത് വളരെ മോശാണ് ഇപ്പൊ കഴിഞ്ഞ വേൾഡ് ഈ വേൾഡ് കപ്പ് നടന്നോ കുറക്കാവോന്ന്
ആഹ് കുറസാവോല് ആകെ ഒന്നര കോ ഒന്നര ലക്ഷോ
ഉം ഒന്നര ലക്ഷം
ആഹ് അവിടുന്ന് ഓലൊരു ടീമിനെ വാർത്ത് വാർത്തെടുത്തൂന്ന് പറയുമ്പോ അത് ഓലെ അത്രയും വലിയ വിജയം തന്നെയാണ് വലുത് ഇതിപ്പോ ലോകത്തെ ഏറ്റ് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യായിട്ട് കൂടി നമ്മളെ രാജ്യത്ത്ന്ന് ഒരു ടീമ് വേൾഡ് കപ്പ് കളിക്കാൻ യോഗ്യരായിട്ടുള്ള ടീമ് ഇല്ലാന്ന് പ അത്രയും നമ്മളാ ഒര് വിഷയത്തില് പിന്നോക്കം സൃഷ്ടിച്ചൂന്നുള്ളത് നമ്മള് കാര്യഗൗരവത്തിലെടുക്ക്
ഉം കളിക്കുന്ന പ്ലേയേർസ് ഉണ്ട് അഥവാ ഇപ്പഴത്തെ ടീമൊക്കെ നോക്കാണെങ്കി വളരെയധികം പ്രോമിസിങ്ങായി ഇപ്പ ഉള്ള ടീമാണ് പക്ഷെ ഇതിനൊക്കെ സ്പോൺസേഴ്സ് വളരെയധികം
ജയിക്കുമോ അവർക്ക് ഏ ഒ സംഗതിപ്പോല് ആ ഒരു ചെറിയ സൗകര്യത്തില് ട്രെയിൻ ചെയ്തിട് കാര്യല്ല അയ്ന് പറ്റിയ വല്ല്യ വല്ല്യ സെറ്റപ്പുകളും ആ ട്രെയിനിങ്ങിന്റെ വല്ല്യ കിട്ടാണെങ്കില് പക്ഷേ ഐനൊക്കെ കായ് മൊടക്കണം ആ കായ്മൊടക്ക്ണ വിഷയം നമ്മള് യ്യണം ഒന്നൂടെ ശ്രദ്ധിക്കണംന്നുള്ളതാണ് ഈ ക്രിക്കറ്റിന്റെ വിഷയ ആവുമ്പോള് ഈ ഇത്രയും ജനസംഖ്യയില് ഇത്രയും വല്ല്യൊരു ഭൂരിഭാഗ ആൾക്കാരും കരുതി ഇഷ്ടപ്പെട്ണോരെന്നെ ഐന് സ്പോൺസർ ചെയ്യുന്ന ആൾക്ക്
ഉം ഉം പിന്നെ നമ്മള് ഇന്ത്യന്റെ ഈ ഒരു എന്ത് കാലാവസ്ഥൊക്കെ നോക്കുമ്പോ നമ്മള് ഈ പ്ലയേഴ്സിന് വളരെയധികം സ്റ്റാമിന വളരെ കൊറവാണ് അഥവാ പൊർത്തൊക്കെ കളിക്കുമ്പോ തൊണ്ണൂറ് മിൻറ്റ് ഓടി കളിക്കാനുള്ളൊരു സ്റ്റാമിന നോക്കുമ്പ വളരെയധികം കുറവാണ്
അതൊക്കെ നമ്മള് ഈ ട്രെയിനിങ്ങ് അത്പോൽതന്നെ നമ്മളെ ഫുഡ് മാനേജ്മെന്റ് ഈ ഒന്നാമത് വെച്ചാല് ഈ കളിക്കാ കളിക്കാ കളിക്കാൻ സ്കില്ലുള്ള ആൾക്കാർക്ക് പൈസണ്ടാവില്ല പൈസള്ള ആൾക്കാർക്ക് സ്കില്ലുണ്ടാവില്ല ആ നൽക്കാണ് ഇപ്പള്ളത് ആഹ് ഏഡി കാരണം ട്രെയിനിങ്ങ് ഇപ്പ രണ്ടു ടീമിനും പറ്റും പക്ഷേ ഈ ഒരു ഫുഡ് മാനേജ്മെന്റ് ആര് എന്താപര്യാ നല്ലൊരു ക്വാളിറ്റില്ല ട്രെയിനറിന് കീഴിൽ ട്രെയിൻ ചെയ്യാ നിനക്കപ്പോ കായ് വാണം
ഇന്ത്യ നോക്കാണെങ്കി ഇപ്പോ സുനിൽ ഛേത്ര പോലെ സന്തേഷ് ജിൻങ്കാനെ പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് പ്ലേസ് ഉണ്ടായിരുന്നു
ശരിക്കും സുനിൽ ഛേത്രി ശരിക്കും നമ്മുടെ ഇന്ത്യന്റെ ഫുട്ബോൾളൊരു അഭിമാനമായിട്ട് തന്നെ നിക്കാണ് കാരണം ആഹ് അദ്ദേഹം എന്താ പറയാ പൊർത്തുള്ള ലോകോത്തര പ്ലേഴ്സിന്റെ കൂടെ ഇന്റർനാഷണൽ ഗോൾ വേട്ടേല് ഒരു ലിസ്റ്റിൽ പെടാന്ന് പറഞ്ഞാല് നമ്മുക്ക് നമുക്ക് ആകെ പെടുത്തത്ത് വരാൻപുള്ള ഒരു നേട്ടംന്നർഞ്ഞാപതാണ്
ഉം
കാരണം പൊറത്തിപ്പം ഏ ഗോൾവേട്ടരി ഇന്റർനാഷണൽ ഗോൾവേട്ടരി ഏറ്റവും ടോപ്പായി നിക്ക്ണത് ക്യസ്റ്റ് പിന്നെ ആർക്കും കടത്തിവെട്ടാൻ കഴിയുകയില്ല അദ്ദേഹം ഒരു ടോപ്പിൽ ലൈക്കണിക്കായിട്ട് മാറിക്കഴിഞ്ഞു പിന്നെ തൊട്ടു പിന്നി തന്നെ ആഹ് ഒരു ലോകത്തിലെ രണ്ടാം നമ്പർ താരമായിട്ടുള്ള ലേയണൽ മെസ്സിയും കൂടെ ഇണ്ട് അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ തന്നെ സുനിൽ ജദ്രി ഏഹ് പെട്ട്
ആ ഒരവസരത്തില് മെസ്സിയെ മറികടന്നാണ്ട് നിന്നിരുന്നത്
ആഹ് ഒരവസരത്തിൽ കാരണം നമ്മള് നേരത്തെ പറഞ്ഞത് തന്നെ ക്രിസ്റ്റ്യാനോനെ മറികടക്കാ എന്നുള്ളത് ഒരു അസാധ്യമായ വിഷയാണ് അപ്പ നമ്മളത് ചർച്ച ചെയ്യേണ്ട ആവശ്യല്ല പക്ഷെ മെസ്സിയുമായിട്ട് അദ്ദേഹം പിടിച്ചു നിന്നൂന്ന് പറയുമ്പോ തന്നെ അതൊരു ഭയങ്കര വിഷയം തന്നെയാ പിന്നൊരു മെസ്സി എന്തായാലും കട കടത്തിവെട്ടി ആഹ് അതുവേറെ വിഷയം എന്നിരുന്നാ കൂടെ ആണ് സുംചിത്തിന്റെ ആ ഒരു നേട്ടം നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു നേട്ടം തന്നെയായിരുന്നു
ഉം മൊത്തത്തില് കായികപരമായിറ്റ് നോക്കുവാണെ ഇന്ത്യ അഥവാ ഇന്ത്യ ക്രിക്കറ്റില് ഉഷാറാണ് ഹോക്കിയില് ഉഷാറാണ്
ആഹ് ശരിക്കും ഹോക്കില് നമ്മളെ കടത്തിവെട്ടാൻ ആരും ഇല്ല പക്ഷെ മൊ ഈ മൊത്തം ഈ ഒരു ഹോക്കിയും എന്താ ഈ ഒരു ക്രിക്കറ്റും എടുത്ത് ഒഴിവായി കഴിഞ്ഞാ പിന്നെ ഇന്ത്യാ ഒരു സീറോയിലേക്ക് പോകും കാരണം ഇത്രയും വലിയ ജനസംഖ്യ ഉണ്ടായിട്ടും ഒളിമ്പിക്സിൽ ഇപ്പോ എത്ര മെഡലാ
ഉം വളരെ കുറവാണ്
വളരെ കുറവാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് കാരണം അ ആഹ്. മറ്റേ ഇപ്പഴ്ത്തെ നീരജ് ചോപ്ര ആഹ് ഒരു എന്താ ജാവലിൻ ത്രോയിൽ എറിഞ്ഞ് വീഴ്ത്തുന്നല്ലാതെ ബാക്കി എല്ലാ വിഷയത്തിലും ഈ ഒന്ന് വിരളിലെണ്ണാൻ പറ്റുന്ന മെഡലുകൾ കിട്ടാന്നല്ലാതെ നമ്മള് നമ്മള് ചിന്തി ഇന്ത്യേനെ എന്തുകൊണ്ട് കുറ്റം പറയുന്നു ആൾക്കാര് ചോദിക്കുമ്പോ മ് ഫസ്റ്റ് പറയണ്ടത് ജനസംഖ്യയാണ് കാരണം നൂറ്റി അയിമ്പത് ജനം കോടി ഇവടെ ആൾക്കാര്ണ്ടായിട്ടും അയിൽന്ന് നമ്മക്ക് പ്രാപ്തരായ ആൾക്കാരെ കണ്ടൊൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കില് നമ്മളത്രയും താഴ്ന്ന് പോയി മ്മളത്രത്തോളം മോശം തന്നെയാണ് അത് നമുക്ക് ചർ എതിരെ പറയാൻ പറ്റൂല്ല അത്രയും മോശം അംഗീകരിച്ചേ പറ്റൂപ്പത് കാരണം ആഹ് കാരണം വളരെ കൊറച്ച് ജനസംഖ്യ നമ്മളെ പത്തിലൊന്ന് ജനസംഖ്യള്ള രാജ്യങ്ങളിൽ പോലും മെഡലുകൾ കൊയ്യണ അവസരത്തില് നമ്മക്ക് കിട്ടണില്ലാ പറയുമ്പോ ഭയങ്കര മോശാണ് അമേരിക്കയിലൊക്കെ ഇപ്പൊ എത്ര ജനസംഖ്യേള്ളത് നമ്മളെ അമ്മളെ വെച്ച് നോക്കുമ്പോമ്മളെ പൗതി പോലുണ്ടാവില്ലല്ലോ
ഏയ് ഒരിക്കലുല്ലാ
പിന്നേച്ചാല് ഇങ്ങനെ നോക്കാണെങ്കില് ഷൂട്ടിംഗ് പിന്നെ ബാഡ്മിന്റ ടണേ ടെന്നീസ് ഇതിലൊക്കെ ഉണ്ട് പക്ഷേ അവരൊന്നും ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഇത്ര പെർഫോമൻസ് കാഴ്ച്ച വെക്ക്ണ ഞാൻന്നാർഞ്ഞാ എന്തെങ്കിലും എപ്പഴെങ്കിലൊക്കെ ഒന്ന് വന്നാണ്ട് ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്താണ്ട് കപ്പ് ഗോൾഡ് നടുന്നുണ്ട് അതുപോൽതന്നെ ഇപ്പ പറയേണ്ടൊരു കാര്യന്തച്ചാ ന്തായാലും നമ്മള് നമ്മളത് ചെസ്സില് വളരേ പ്രോമിമിംഗായിട്ടുള്ള ഒരുപാട് പേര് പിന്ത്യേന്ന് വരുന്നുണ്ട്
ആഹ് അതൊരു നേട്ടം തന്നെയാണ് ഇപ്പ അടുത്ത് മറ്റേ തമിഴ്നാട്ടില് ഒരു പയ്യനുണ്ടല്ലോ
ആഹ് അതെ അതെ പേര് ഞാനും ഓർക്കുന്നില്ലാ
ആഹ് ഒരു പയ്യൻ ചെറിയ വയസ്സുള്ള ചെ ആ ചെക്കനടക്കം ആ കാൾസിനടക്കം പൊട്ടിച്ചു പറയുമ്പോള് പറയുമ്പള് ഒരു ഭയങ്കരായിട്ടുള്ള നേട്ടം തന്നെയായിരുന്നു അത്‌ പിന്നിം ഇപ്പോ ചെക്കൻ എന്താണ് ഒരുപാട് തൊർന്ന് വരുന്നുള്ളാണ് അത്തരം വിഷയങ്ങള് സൂര്യൻ ശ ശരിക്കും ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു ചെർക്കൻവന്നിട്ട് ഒര് എതിർടീമാളെ മൊത്തത്തില് മുൾമുനയിൽ ത്തത്തിന് അവരുടെ ഒരു ആശങ്കയും മാറുന്നൊര് ഒരു സാഹചര്യം ഉണ്ടെങ്കില് ഇത്തരത്തില് പുതിയ തലമുറ ഇങ്ങനി ഇപ്പോ ഓരോ സ്പോർട്സിലും നല്ല പ്രോമിസിംഗായിട്ടുള്ള ആൾക്കാര് കടന്ന് വരുന്നുണ്ട്ന്ന്ള്ളത് നമ്മക്ക് വളരേയധികം ആശ്വാസം നൽകുന്ന ഒരു വിഷയാണ്
കേരളത്തിന്റെ മാത്രം നോക്കാണെങ്കിലും ഒരുപാട് ഇപ്പോ ഫുട്ബോൾളാണെങ്കില് ഒരുപാട് പ്ലൈസ് കേരളത്തിൽ നിന്ന് നമ്മക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യച് അയച്ട്ടുണ്ട് അതേപോലെ നമ്മളെ അതെ പിന്നെ പി വി സിന്ധു മ്മല്ലു ട്ടക്കാരിയായിരുന്നു
ഉം
അത്തരത്തില് ഐ എം വിജയൻ ഇപ്പോൊ സഞ്ജു സാംസൺ ക്രിക്കറ്റിലാണെങ്ക
ആ ശരിക്കും സഞ്ജു തമസന്റെ ആ ഒരു ആ ഒരു നേട്ടം നമ്മൾ എടുത്തു ത്ത് പറയെണ്ട നേട്ടം തന്നെണ് കാരണം ആര് വേൾഡ് കപ്പില് ഉം സെമിയിലും ക്വാർട്ടറിലും ഫൈനലും മൂന്ന് മത്സരത്തിലും മം അദ്ദേഹം കൺസിസ്റ്റൻസി ആയിട്ട് തൊണ്ണൂറിന്റെ അടുത്ത് സ്കോർ എടുത്ത് ടീമിനെ വിജയിപ്പിച്ച് ഒരു നേരത് ത്തി ആൾക്കാർ മൊത്തം തള്ളിപ്പറഞ്ഞ പ്ലെയർ ടൂർണമെന്റ് കഴിയുമ്പോ പ്ലെയർ ഓഫ് ടൂർണമെന്റായി മാറിന്ന്ള്ളത് മലയാളികൾ കേ എക്കാലത്തും അംഗീകരിക്കാനും എക്കാലത്തും അഭിമാനിക്കാനും പറ്റിയരു ന്നേ ട്ടയിരുന്നു സഞ്ജുതാംസരം നേടിയെടുത്തത്
പക്ഷെ അദ്ദേഹത്തിന് ഐ പി എല്ലില് പെർഫോമൻസ് വളരെയധികം മോശമായിരുന്നു
അത് ശരിക്കും ഞങ്ങളെപ്പോഴത്തെ ചെന്നൈ ഫാൻസിനെയും വളരെയധികം നിരാശപ്പെടുത്തിയ പെർഫോമൻസ് എന്നെയിരുന്നു അദ്ദേഹം ങ്ങായി ച്ചോയ്‌ച്ചത്
വളരെയധികം ഹൈപ്പോഡ് കൂടെ കൊട്ന്ന്
ശരിക്കും ധോണിന്റെ ആ ഒരു പരിക്കും കാര്യങ്ങളൊക്കെ ആ് ഒരു വിഷയം കൂടെ നോക്കുമ്പൾ ചെന്നൈ മൊത്തയ്‌ല് അട്ട് പാളി പോയി ന്ന് ല്ലത് എന്നിരുന്നാൽ കൂടെ നമുക്ക് അദ്ദേഹം ചെന്നൈക്ക് വേണ്ടിട്ട് കാരണം നമ്മള് അദ്ദേഹത്തെ കുറ്റം പറയാറ്റൂല കാര അദ്ദേഹത്തിന് മുന്നേ പെഫോമൻസ് വെച്ച നോക്കുമ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാ പക്ഷെ ചെന്നൈൻന്റെ മൊത് റ്റ് ഉള്ള പ്രഫ്രൻസ് നോക്കുമ്പോ അദ്ദേഹാണ് ടോപ്
അതെ അതെ വളരെ ഒരു ശോകം ടീ ആയിരുന്നു
എടുത്തു പറയാൻ വിരിലണാൻ എല്ലാ നിലക്കും പ്ലേസ് ണ്ടെങ്കിലും പെർഫോമൻസിൽ അവര് ഭയങ്കരമായിട്ട് ള്ളെ മോശം പെർഫോൻസ് കാരണംന്നെ ഈ പ്ലേ ഓഫിൽ പോല എത്തില്ലോ
പ്ലേ ഓഫില് പ്ലേ ഓഫ് കാണാതെ പോകുന്ന രണ്ടമത്തെ ഒരു മൂന്നാമത്തെ റ്റം സീസൺ ആരിക്കും ഇപ്പ ഇത് താണ് ചെന്നൈ ക്ക്‌ അങ്ങൻത്തെ റെക്കോർഡ ണ്ടല്ല എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പ്ലേഫില എത്തിയ ടീമാണ് ചെന്നൈ ഉം വറും ഈ ഒരു വിഷയം എന്നുള്ളത് ഈ ഒരു ഇന്ത്യയുടെ ആ ഒരു ഫ്യൂച്ചർ സ്പോർട്സ് ഹ ഓപ്പോർച്യൂണിറ്റികൾ ആ ഒരു വിഷയം എന്നുള്ള നമ്മള് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വർത്തനം പറയേണ്ട വിഷയണ് നമ്മുക്ക് അത് നേരിട്ട് കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാം
ഓക്കെ ഓക്കെ
ഉം ശെരി